ഹലോ, ആ കേക്കാലോലേ ആഹ് എന്നാ ഇടുക്കുവാരുന്നു
രാവിലെ സാദാ ചായ കുടിക്കുവായിരുന്നു.
ഹ ഹ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞോ അതോ
ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഇല്ല പിള്ളേരെല്ലാം വിട്ട് പിള്ളേരൊക്കെ അങ്ങ് പോയേ ഉള്ളൂ
ആണോ ഉം ആഹ് ഹ ഹ എന്നായിരുന്നു കാപ്പിക്ക്
കാപ്പിക്ക് ദോശ ഇണ്ടാക്കി
ഓഹ്യ്
ദോശന്ന് പറഞ്ഞാ ഉഴുന്ന് ദോശയല്ല മറ്റേ തട്ടു ദോശ മോഡലില്ലേ നൈസ് ദോശ ആ ദോശയും കടലക്കറി ഉം
ആഹ ആ ഞക്ക് ദോശമ് ചമ്മന്ന്തിമ്
ഉഴുന്ന് വശം ആക്കിയാ വേണ്ട ആർക്കും
ആണോ ഇവിടെ എപ്പോഴും ദോശയും ഇടില്യ ഇവിടെ എപ്പോഴും ദോശയിടിലിയും തന്നെയാ
ആണോ ഇഡലി വല്ല വല്ലപ്പോഴ ഉണ്ടാക്കി കൊടുത്താ കഴിക്ക് ദോശ ആ വേണ്ടേ വേണ്ട മടുത്താ കഴിക്കുന്ന പിന്നെ എന്നും ഇപ്പോ അവര് പലതര പല സൈസൽ ഉണ്ടാക്കും പക്ഷെ എന്തുണ്ടായികൊ ത ഇതേ ഉള്ളോ ഇതേ ഉള്ളോ എന്നുള്ള ചോദ്യംഒള്ളു എന്തുണ്ടാ ക്കിയാലും പിന്നെ എണ്ണക്കടിയൊക്കെ ആണെങ്കിൽ പിന്നെ പോകും പിള്ളേർക്ക് അല്ലാത്ത പഴ് ആ പിള്ളേർക്ക് പൂരി പത്തി രി അങ്ങനത്തെയക്കെ ഇ്ടമുള്ളൂ എന്നുംപ്പ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല്ല
ആഹ് ഓ അത് ഒത്തിരിയാലും നല്ലതല്ലല്ലോ
നല്ലതല്ല പിന്നെ എണ്ണ ഭയങ്കര ഡേഞ്ചറാ
ആഹ് ആ ഇവിടെ എന്റത് കുഞ്ഞാണേ ഒമ്പത് മാസം ഉുള്ളു അവക്കാണെങ്കി ഇഡ്ലി കൊടുക്കുന്ന ഇഷ്ടം ആഹ് അതുകൊണ്ട് ദോഷമാ വരച്ചാൽ അവക്ക് വേണ്ടി ഇച്ചിരി ഇടലി ഉണ്ടാക്കും
ആഹ് ഹ
ഒന്നാമതേ കഴിക്കാൻ മടിയാ പിന്നെ ഓർക്കും കഴിക്കുന്ന കഴിക്ക ട്ടെ വിചാരിക്കും
ആഹ്
ഉം അവിടെ എത്ര കുഞ്ഞുങ്ങളാ ആഹാ സ്കൂളിൽ പോയ എല്ലാരും
ആ എല്ലാരും പോയി
അ ആഹ് പിന്നെ ഉച്ചക്കതേക്കല്ലാ ആയോ
ഉച്ചത്തേക്ക് ആക്കണം കറി ആക്കണം ചോറായി രാവിലെ കൊട്ത്ത് വിട ചോറും തോരനും ആക്കി കൊടുതു വിട്ടു ഇനി ഉച്ചത്തേക്ക് ചാറെന്തേലും ആക്കണം മീന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനിപ്പം മീൻ കറി വെക്കണം
ആ മീൻ നിർബന്ധം ഉണ്ടോ അതോ
നിർബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട് അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവർക്ക് നിർബന്ധം
ആണല്ലേ ആ ഇവിടെ ഹസ്ബന്റിനുണ്ട് നിർബന്ധം അത് ഇവിടത്തെ ഹസ്ബൻഡിനാണെങ്കിൽ നിർബന്ധമാ മീന എന്തേലും വേണം അല്ലേ ഇറച്ചി
ആഹ് ഹ പ്രശ്നല്ല ആ അല്ലാ വല്യ ഫാമിലിയാ
ആ അച്ഛനും അമ്മയും ഞാനും ഹസ്ബന്റും കുഞ്ഞും
ആഹ് ഹാ ഹാ ഉ മഴയുണ്ടോ
ആഹ് ഇപ്പൊ രണ്ട മൂന്ന് ദിവസയിട്ട് മാറി നിക്കുന്നു മഴയൊക്കെ
ആഹ് ഹാ
മഴയായിരുന്നു
ആഹ് ആാ ആ എല്ലായിടത്തും ഇപ്പൊ വെയിൽ ഞങ്ങക്കിപ്പോ മഴ ഞങ്ങക്ക് മഴയാ കുറവ
ആ ആ ഇവിടെയതെ ആ ഭയ ഇവിടെയും മഴ കുറവാ ഈ പറയും പോലെ ഇവിടെ വേനൽ മഴ പെയ്ത് പോലും നമു അങ്ങനെ കിട്ടിയതല്ല
ആഹ് ഹാ ആ
ഇപ്പം ഈ ഒരാഴ്ച എല്ലായിടത്തും മഴയും ഇതാന്നൊക്കെ പറഞ്ഞപ്പോഴും നമുക്ക് അത്ര ഇല്ലായിരുന്നു
ഉം ആ ന മുക്കും അങ്ങന തന്നെയാ മഴയില്ല മഴ അങ്ങനെ കിട്ടിയിട്ടില്ല സ്കൂള് തുറന്ന ആകെ രണ്ട ദിവസംങ്ങാണ്ട് ഒന്ന് ചിന്നിച്ചിങ്ങനെ ചിന്നി ചിന്നി ചിന്നി പോലെ ആയേള്ളൂ പിന്നെ അങ്ങനെ മ
പെയ്തതേ ഉള്ളൂ ഇവിടെയും കൊറവാ
ആഹ് ഹാ
ആ ഓരോത്തടത്ത് മഴ പെയ്യുന്നേ വെള്ളം കേ
അല്ലെങ്കിലും ഉം നമ്മുക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പ ഇപ്പൊ മഴയില്ല ഫുള്ളും വെയില് തന്നെ ഉം ഭക്ഷണൊക്കായോ ഉച്ചക്ക്
ആഹ് ഇനി എന്തെങ്കിലും തോരൻ ഉണ്ടാക്കണം ബാക്കി ചാറ് കറിയായി ചോറായി കാപ്പികുടി കഴിഞ്ഞു
ആഹ് ആഹ്
അങ്ങനെ അപ്പ എന്നാ വെക്കൂന്ന് ഇങ്ങനെ നോക്കുവാരുന്നു
എന്തോ
എന്നാ തോരൻ വെക്കുന്നേന്നിങ്ങനെ നോക്കിയിരിക്കുവാ
ആ ഞാൻ പർ കറീന്റെ കാര്യണ്ല്ലേ കറി വെക്കുന്ന കാര്യം കറി വെക്കുന്ന കാര്യം രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കാര്യാണ് ടെൻഷൻ തമ്മു
ഇപ്പം മൊത്തം ഇതാ ആലോ
ചിന്താ അതെ സത്യം രാവിലെ ഇന്ന് ഇപ്പ ഞാനിപ്പ കഴിഞ്ഞ പ്പള് തി നാളെ എന്തൊണ്ടാക്കണം മ
ല്ല നമ്മളിത് പറയുമ്പഴേ അതെ നമ്മളിത് പറയുമ്പോ ഭർത്താക്കന്മാരു ഇതൊക്കെ
ചിന്തിക്കാനുണ്ടോന്ന് ചോയിക്കും പക്ഷെ ഇത് എല്ലാരും ഇഷ്ടത്തിനാക്കി കൊടു ക്കണ്ടെ എല്ലാരും കഴിക്കണ്ടെ നമ്മള്ത് ഒണ്ടാക്കിയ സാധനം കഴിച്ചില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ അവര് അത് കഴിക്കുന്നില്ല എന്ത് ചെയ്യും എന്നുള്ളൊരു
മ് അതെ അതെ അതെ അല്ല അന്നേരം പറയും ആഹ് എന്തേലും ഉണ്ടാക്കിയാ മതിയെന്ന് പറയുന്നവര് തന്നെ പറയും ഓ ഇതാണോന്ന്
ആഹ് അതെ അതെ ഇതാണോന്ന് ചോദിച്ചു അപ്പൊ തന്നെ നമുക്ക് മനസ്സിതാവും ഇണ്ടാക്കുവാണെ എല്ലാരും കഴി
കഴിക്കണം അതാണ് അതെ കഴിക്കുവാണെങ്കി എന്നാ വേണെലും കഷ്ടപ്പെടാം പക്ഷെ മ് കഴിക്കാതിരിക്കുമ്പഴാണ് ആ എന്തായാലും ഇച്ചിരി പ്പയറ്തോരനൊക്കെ ആ കി ചാറ്കറിക്കിച്ചിരി കടച്ചക്കെണ്ടാരുന്ന്
ആഹ് ഹാ
അന്നേരം അത് തീയ്യലാക്കി
ആഹ് ഹ
അപ്പം ആ ചാറ്കറീടെ കാര്യം രക്ഷപ്പെട്ടു കരണ്ട് വിശ്വസി ക്കാൻ പറ്റത്തില്ലെന്നെ ചെലപ്പം രാവിലെയങ്ങ് പോയി കളയെ ചെലപ്പം മെസ്സേജ് വരും ചെല പ്പം മെസ്സേജും വരില്ല അന്നേരം പിന്നെ അതും നോ ക്കിനിക്കാതെ ചാറുകറി രാവിലെ ആക്കും പിന്നെ തോരനൊക്കെ പതിയേ മതിയല്ലോ ആർക്കും കൊ ണ്ടു പോവൊന്നും വേണ്ട
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് രാവിലെ പണി കഴിയും കഴിക്കേണ്ട ഇതല്ലേള്ളൂ തെരക്കില്ലല്ലോ ഉം എനിക്കിത്രനാളും അങ്ങനെ മതിയായിരുന്നു ചായ മാത്രം ആക്കിയാ മതിയായിരുന്നു ഇപ്പൊ ഒരാള് ഹൈസ്കൂളിലേ ക്കായോണ്ട്
ആഹ് ആഹ്
മൂത്തയാള് അങ്ങനെ ആയൊണ്ട് ആൾക്ക് ചോറ് കിട്ടുന്നുണ്ട് അവിടെ പക്ഷെ അവൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട് കഴിക്കാന്
ആഹ് ആഹ്
കറിക്ക് ഉപ്പില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അന്നേരം പിന്നെ രണ്ട് മൂന്ന് ദിവസായിട്ടിപ്പം ചോറ് കൊടുത്തു വിടാ ആഹ് ആഹ്
അവക്ക് എന്നാന്ന് പറഞ്ഞാലും പോരായ്മകൾ ഉണ്ടാവല്ലോ
അതെ അത് പിന്നെ ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടാെരുമ്പോ പിന്നെ ഒരു പ്രത്യേകത കൂടുകയും ചെയ്യും ഒരാൾ കൊണ്ടുവന്ന് കഴിയുമ്പോത്തിനും പിന്നെ ഞാൻ മാത്രാന്നൊരു
അതെ അതെ അതെ അതെ.
ഇപ്പൊ രണ്ടൂസായിട്ട് അതൊരു പണിയ അയിനിയിപ്പ അങ്ങോട്ട് അങ്ങനെ തന്നെല്ലേ. ശക്ഷീലമാവട്ടെ രാവിലെ ഇത്ര നാള് കടിയാക്കിയാൽ മതിയായിരുന്നു ചോറും കറിയാക്കണ്ടായിരുന്നു ഇനിയിപ്പ അതും കൂടെ അപ്പൊ രാവിലെ പണി അങ്ങ് തീരും.
അതെ അതെ അതെ. അത് നേരാ അല്ലെങ്കിൽ നമ്മളോരൂസം മൊത്തം ചോറും കറിയും വെച്ചോണ്ട് നടക്കും തീരില്ല തീരില്ല ആഹ്. ഇ ചെയ്തങ്ങ് തീരുവേ അപ്പൊ നമുക്ക് പിന്നെ ബാക്കി എന്തെങ്കിലും ഒക്കെ ഓരോ ദിവസം ഓരോ ദിവസം ചെയ്യാ ഇത് എന്നും ഒരു ചോറും കറിയും വെച്ച് തന്നെ വൈകുന്നേരം വരെയാവും. പിന്നെ മറ്റു പണികൾക്ക് സമയം കാണില്ല.
ആഹ്.
ഉം ഇപ്പോഴാണേ കുഞ്ഞു കെടന്നൂറങ്ങുവാ അപ്പം അവൾ എണീറ്റ് കഴിഞ്ഞാ പിന്നെ തൊടങ്ങും. അതുകൊണ്ട് അതിന് മുമ്പേ എല്ലാ ക്കും ആക്കാലോന്നോർത്ത്. ഉം പിന്നെ എന്താ വേറെ
വേറെ എന്താ.
ഉം ചായക്ക് അപ്പം വൈ ട്ടേന്തേലും ഇണ്ടാക്കണോ.
ആഹ് അത് വേണം സ്നാക്സ് വേണം സ്കൂൾ വിട്ട് വരുമ്പോത്തേക്കും എന്തേലും ആകണം.
ആകണോല്ലേ.
അന്നേരൊരു വെശപ്പല്ലേ. ചെലപ്പോ വേഷപുണ്ടാവൂല ഇണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര വിശിപ്പായിരിക്കും ഇണ്ടാക്കി വെച്ചിരുന്ന് കഴിയുമ്പോ ചെലപ്പോ ഭയങ്കര സാമട്ടായിരിക്കും വന്ന് കഴിഞ്ഞ് അതൊന്നും കഴിക്കൂല. ചെലപ്പോ ഞാന് അങ്ങനെയൊക്കെ നോക്കും ഏഹ് എന്താ അതിനി വെറുതെ ഉപ്പ്മാവ് പോലെ മുറി റിച്ചിട്ടൊക്കെ വറവിട്ടൊക്കെ കൊടുത്താ ചിലപ്പോ തോന്നിയാലല്ലെ കഴിക്കയുള്ളൂ ദോശയൊക്കെയാണ്ന്നും വേണ്ടേ വേണ്ട.
ആണല്ലേ അയ്യോ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ. ഇപ്പം ദോശയൊക്കെയാണ് നമ്മുക്കന്ന് കൊറവല്ലേ മിക്സിയൊക്കെ ആണെിലും ആ അല്ലല്ലോ ഇപ്പം അറിയത്തില്ലാ അവർക്കതൊന്നും.
ആഹ് അവർക്ക് ഒണ്ടാക്കി കൊടുക്കുന്ന കൊണ്ട് അവർക്ക് അതൊക്കൊരു ശീലാണ് അപ്പം എന്റെ ചെറുതിന് ദോശാന്ന് പറയുമ്പത്തേക്ക് കെടന്ന് കരയാൻ തൊടങ്ങും ദോശയാന്ന് പറയുമ്പോ പിന്നെ വേറെ രാവിലെ അങ്ങനെ വേറെ ഏഹ് അങ്ങനത്തെ ഭക്ഷണോന്നും കൊടുക്കോം ഇല്ലാ ഇങ്ങനത്തെ ഈ അരി ഭക്ഷണം മാത് മാത്രേ ഞാൻ കൊടുക്കോ ഒള്ളൂ വേറെ ഒന്നും കൊടുക്കൂലാ പിന്നെ അവക്ക്ന്ന് പറഞ്ഞാ ഇങ്ങനെ വയറിന് പ്രശ്നങ്ങൾ ഒള്ളത് കൊണ്ട് ചെറിയൊരു വയറുവേദനെയെക്കെ ഇങ്ങനെ എടയ്ക്കെടയ്ക്ക് വെരുന്ന കൊണ്ട് വേറൊന്നും ഞാൻ കൊടുക്കൂലാ എണ്ണക്കടിയൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു ട്ടുണ്ട് ആഹ് അപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങള് ആവിശ് ചെറുതാ മെലിഞ്ഞിറ്റാ
ആഹ് ആഹ് ആഹ്.
പ്പോ ഭക്ഷണം കഴിക്കോ ഇല്ലാ അതാണ് പ്രശ്നം ഏറ്റവും കൂടുതല് കഴിക്കുന്നത് ഈ നല്ല ഇതൊള്ളെ
ഏറ്റോം വെല്യ പ
ആഹ് കഴിപ്പീര് കഴിപ് കഴിക്കൂലാ എന്നാ ചെ ചെയ്താലും അതെ ഇന്നിപ്പോ ഒര് ദോശ് ദോശ തിന്നിട്ടാ പോയെക്കുന്നെ നൈസ് ദോശ ഒരെണ്ണം കഴിച്ചിട്ടാ പോയെക്കുന്നെ
ആഹ് ഇതുങ്ങള് വയർ നെറച്ച് കഴിച്ചാ തന്നെ നമ്മക്കൊരു സമാധാനവാണേ.
ആഹ് അത് വയറ് നെറച്ച് തീറ്റിച്ച് കഴിഞ്ഞാ എനിക്ക് നല്ല സമാധാനാ ഇന്നിപ്പോ എനിക്ക് ആകെ ഒരു വെഷമവാ ഭക്ഷണം കഴിക്കാ
അതാണ് ഇവിടെ കുഞ്ഞാണെങ്കിലും ഇയ്യോ കുറുക്കുണ്ടാക്കി കൊടുത്താ വാ തൊറക്കില്ലാ ഇങ്ങനെ പൂട്ടി വെച്ചേക്കും എന്റെ പൊന്നേ എന്നിട്ട് ഒരു വിധത്തി വായ്ക്കകത്ത് കുത്തി കേറ്റി വെച്ചാലോ അതേ പോലെ തുപ്പും മിക്ക ദിവസോം എന്റെ മോന്തക്കാ ചോറും കുറുക്കുവെല്ലാം
ആഹ് അവർക്ക് രുചി പിടി ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അവര് ഭക്ഷണം കഴിക്കില്ലാ ആ തൊടക്കത്തിലൊക്കെ നല്ലോണം കഴിക്കും പിന്നെ പറ്റില്ല അവർക്ക് ആഹ്
ഈ പറഞ്ഞ പോലെ നെയ്യൊക്കെ ഇഷ്ട്ടവാ നെയ് തന്നെ കൊടുത്താ കഴിക്കും ചോറിന്റാത്ത് ഒഴിച്ചു കൊടുത്താ വേണ്ടാ അല്ലെങ്കി ഇഡ്ലി കൊടുക്കണോടത് ത്തി കൊടുത്താ വേണ്ടാ പിന്നെ ഞാനങ്ങ് കറിയൊക്കെ എരിവൊള്ള കറിയൊക്കെ ഒഴിച്ച് കൂട്ടി കൊഴച്ച് കൊടുക്കുവേ അന്നേരം വല്യ ഇഷ്ട്ടാ തീയല് മീൻകറിയൊക്കെ അന്നിട്ട് ഇരുന്നു എരിക്കേം ചെയ്യും അതേ പോലെ കെടന്ന് കാറുകേം ചെയ്യും
ആഹ് ആഹ് ആഹ്
അയ്യോ
ഇച്ചിരി കഷ്ട്ടവാണ് കൊറച്ച് ഒന്ന് ആക്കി എടുക്കുന്നോടം വരെ
ഇയ്യോ ആണോന്നോ
ചെലെ എന്റെ രണ്ടാമത്തോക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നവൊന്നും ഇല്ലാ
ആണല്ലേ
ഉം അവൻ കഴിച്ചോളും എന്താണേലും കഴിച്ചോളും ഇച്ചി സോപ്പും കൂടി ഇട്ട് കഴിഞ്ഞാ പിന്നെ ഒരു കൊഴപ്പോം ഇല്ലാ ചെറുത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ വേണ്ടാ
വേണ്ടാ ഓരോരുത്തരും ഓരോ രീതിയാ എങ്ങനെ പോയാലും ഇതുങ്ങള് കഴിച്ചാല് നമ്മക്കൊരു സമാധാനം ഒണ്ടേ
സമാധാനം അതെ
ആഹ് അല്ലെങ്കി ഭയങ്കര പാടാ
ആഹ്
കാര്യം രണ്ടു വായെങ്കിലും ഒന്ന് കഴിച്ചാൽ അത്രയെങ്കിലും ചെന്നല്ലോന്ന് ഒരു തോന്നല പക്ഷെ ഇല്ല കഴിക്കത്തില്ല
കഴിക്കൂല
ഹാ ആഹ് പിന്നെ ഇപ്പ ഞാന് ഇപ്പ ഈ കുറുക്കെല്ലാം കൂടെ ഞാനാ കുടിക്കുന്നേ എന്നി ട്ട് ഞാൻ പറയാ ആഹ് പാല് കൊടുക്കുമ്പോ അതിന്റെക്കങ്ങ് ചെല്ലട്ടെ ആഹ് ആഹ് ആഹ്
ഇപ്പൊക്ക പിന്നെ അങ്ങനെയായി അമ്മ കഴിച്ചാ മതി
അതെ പക്ഷെ ഒരു കാര്യോണ്ട് ഞാനാണെങ്കി ഇപ്പം ചക്ക പോത്ത് പോല ആകാറായി അതാണ് വിഷയം എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്ത കഴിക്കുന്നേന്റെ അല്ല ല്ലാ പണ്ടീ കല്യാണത്തിന് മുമ്പൊക്കെ കോലു പോലെ ഇരുന്നതാണെ ഇപ്പൊ ചുമ്മ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെ ക്കുന്നേ അപ്പൊ പിന്നീ കൊച്ചിന് കൊടുക്കുന്നക്ക നല്ല പ്രോട്ടീൻ സാധനല്ലേ ഇതൊക്കെ ഞാൻ തിന്ന് കഴിഞ്ഞ അപ്പോ എങ്ങനെ ഇരിക്കും
അത് സാരല്ല അതിപ്പോ കൊച്ച് ഇതാവുന്നു ഉഷാറാവുന്നൊടം വരെ അങ്ങ് ആയി അത് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും ആഹ് ഈ ഒരു സമയല്ലേ ഈ ഒരു സമയ ക്ക്‌ നമ്മള് ഏഹ് എ എല്ലാ റസ്റ്റും കഴിഞ്ഞ് വന്നൊരു സമയല്ലേ
അതെ അതെ അതെ മാറുവായിരിക്കും
ഇപ്പഴക്കേ ഉണ്ട് റെസ്റ്റ്‌ കൊറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ഒന്നും ഉണ്ടാവൂല
അതും നേര
റെസ്റ്റേ ഇല്ല പിന്നെ പിന്നെ നമ്മള് ഇങ്ങന റെസ്റ്റ്ന്ന് പറഞ്ഞാ അലക്കലാണ് അല ക്കല് ഇങ്ങനെ വായിട്ട് അലച്ചു കൊണ്ടേ ഇരി
ഏഹ് ഞാനെ ഞാനെ ഇപ്പ വിളിക്കാവേ ഇപ്പ വിളിക്കാവേ ശരി